ആ നമസ്കാരം
ഹലോ ആഹ് നമസ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖായിട്ട് പോകുന്നു ഹലോ
ന്താ ആഹ് ന്താ മയണ്ടോ?
ഓ ഇന്ന് മഴണ്ട് ഇന്നൊരു ഓ ഉണ്ട് ഇന്ന് മഴയുണ്ട് കേൾക്കുന്നില്ലേ കേക്കുന്നില്ലേ ആഹ് ഇന്നൊരു മയ ദിവസാണ്.
ഉ എന്താടെ പണി ആഹ്
പണി അങ്ങനെ പ്രതേയിച്ചു വൈകുന്നേരം ആയില്ലേ അപ്പൊ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ ഇങ്ങനെ ഒരുങ്ങാണ്
ഉം ഉം കുട്ട്യാൾ സ്കൂളിലൊക്കെ പോയോ പോയി വന്നോ
ഇല് എല്ലാരും പോയിട്ടില്ലന്ന് പനിയാണ്
ആഹ്
അപ്പൊന്ന് പോയി ഓ കാണിച്ചു ഡോക്ടർ കാണിച്ചു മരുന്ന് കുടിക്ക മരുന്ന് മരുന്ന് തന്നിട്ടുണ്ട്
എന്താള്ളേ
പനി ഒള്ളു സാധാ പനി അല്ലാത്ത കുഴപ്പങ്ങളൊന്നുല്ല
ജലദോഷണ്ടോ
ഇല്ലല്ല ജലദോഷല്ല അത് ഇവടെ ആ ഞങ്ങളവടെ ഓ കഴിഞ്ഞ ശനി ഞായറൊക്കെ അവധിയാണല്ലോ അപ്പൊ അപ്പൊ ആ ദിവസത്തില് ഞങ്ങളവടെ വിരുന്നാര് വന്നിട്ടുണ്ടായിരുന്നു ആപ്പൊ ഓ ഞങ്ങളവടെ അടുത്ത് തോടുണ്ട് അപ്പൊ എല്ലാവരും കൂടെ കൂടിയാ തോടുക്ക് കുളിക്കാൻ പോയിനി തോട്ടില്
ആഹ് ആഹ്
ആ അപ്പൊ അന്ന് എല്ലാവരും ഉള്ളതല്ലെ അപ്പൊ ഒന്ന് കൊറേ നേരം തോട്ടില് ചാടി കുളിച്ചീനി കുട്ടികളൊക്കെ അപ്പൊ അതുകൊണ്ടാ തോന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചെറുതായി
നല്ല വെള്ളണ്ടോ തോട്ടില്
ഇല്ല തോട്ടില് വെള്ളം കൊറ വെള്ളം കൊറച്ചൊക്കെ ണ്ട് ക്ഷെ ഞങ്ങളവിടെ തോട്ടിന്റെ അവടെ ഒരു കുണ്ടുണ്ട് ഒരു അത്തിക്കുണ്ട്ന്ന് പറഞ്ഞാട്ട് ഒരു കുണ്ടാണ്
ഉം
അപ്പൊ ആ കുണ്ടില് അത്യാവശ്യം നല്ല വെള്ളം ഇണ്ടാവും ഒരാളെ ഓ ഒന്നരാളൊക്കെ മൂടാനുള്ള വെള്ളം ഇണ്ടാവും തോടിന്റെ ഒപ്പം തോട് ഇങ്ങനെ ഒലിച്ച് വന്നാട്ട് അവിടെ ഒരു കുണ്ടായി അത് പിന്നെ ങ്ങനെ തോടായിട്ട് അങ്ങനെങ്ങണ്ട് പോവാണ്
ആഹ് ആഹ്
അപ്പൊ അവിടക്കു എല്ലാർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് നല്ല കുളിക്കാനൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലാ അപ്പൊ കുട്ടികളൊക്കെ വന്നപ്പോ അങ്ങനെ കുളിച്ചാൻ പോയിനി
ഉം ഇങ്ങള് പോവലുണ്ടോ അല്ലാത്ത ദീസം
ഇല്ലല്ല ഞങ്ങളങ്ങനെ പോവലില്ല ഞ ഇന്ന് എല്ലാവരും ഉണ്ടായപ്പോ അങ്ങനെ പോയദെനി
ഉം
അല്ലാതെ അങ്ങനെ പോവലില്ല
ആഹ് അതായിരിക്കും പനി പിടിച്ചത്
ആഹ് അപ്പൊ അദെക്കാരം എല്ലാർക്കും ഒരു അന്ന് അത് കഴിഞ്ഞാരെന്നെ ഇണ്ട് ചെറുതായിട്ട് ഇങ്ങനെരു ചൂടൊക്കെ പക്ഷെ ഇന്നലെണ് ശരിക്കും പിന്നെ അതിന്റെ ഇടയിൽ കുട്ടികള് ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് മഴൊക്കെ പെയ്യുമ്പോങ്ങനെ ഇറങ്ങി നടക്കു
ആഹ്
ഓൽക്ക് അതൊര് ഇഷ്ടാണ് മുറ്റത്തർങ്ങി ഇങ്ങനെ നടക്കാനാ ഓ വല്യോള് ഇറങ്ങണ കാണുമ്പോ ചെറിയ മോളും ഒപ്പം ഇറങ്ങും
ആഹ് ആഹ്
അപ്പം ചെറുതായിട്ട് മഴപ്പാറ്റലും കൊണ്ടീനി
ആഹ്
ഇപ്പം അത് കൊണ്ടയ്‌ക്കാരം
മരുന്നൊക്കെ കൊടുത്തിലെ
ആ ആ മരുന്നൊക്കെ കൊടുത്ത്
ആന്റിബയോട്ടിക്കൊക്കെ ല്ലേ
ആ ആന്റിബയോട്ടിക് ഒക്കെ ഇണ്ട്
ഉം
കുഴപ്പൊന്നുല്ല ഇഞ് മാറിയിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിണ്
ആഹ്
ഇപ്പൊരു പലെ അസുഖങ്ങളാണല്ലോ ഇപ്പൊ
ആഹ് എല്ലോട്ത്തുണ്ട് പലെ അസുഖങ്ങളായിട്ട്
പ്പെ എല്ലോട്ത്തുണ്ട് പിന്നെ ഞങ്ങളവിടെന്നെ ആ് ഒന്ന് രണ്ടാൾക്കാർക്ക് ഈ ശിഖല്ല അസുഖണ്ടല്ലോ ഇപ്പത്തെ
ഉം
അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളില്
ഉം
ഇപ്പൊ അപ്പൊക്കെ പേര് ആഹ ആഹ ഇപ്പത്തെ ഒരു ഇതാണല്ലോ
പനിയ
ആഹ അപ്പത്തെ ഒരു പനിയാണ്
ഉം
ഷിഖല്ലർനാട്ട്
ഉം
അപ്പൊ അത് ഇവിടെ ഇവിടെ അങ്ങെ വേറൊരു വാർഡിലെ കുട്ടികക്ക് ഉണ്ട്
ആഹ
അപ്പം പേടി ആണ അപ്പൊ പ ആ ഹോസ്പിറ്റ റ്റല വലിയ കൊഴപ്പൊന്നുല്ല കൊഴപ്പൊന്നുല്ല ആഹ് ആഹ് ഓസ്പിറ്റല.
ഉം
എങ്ങനാ
ചായൊക്കെ കുടിച്ചോ
എന്റെ ചായ കുടിച്ചില്ല കുടിക്കണം
ഉ കുട്ടികൾക്ക് പനി ആയണ്ട ഒന്നും ഉണ്ടാക്കിണ്ടാവില്ല
ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ മേലന്നെ കേറി ഇരിക്കാണ് അവിട്ന്ന് നെലത്തറങ്ങീട്ടില്ല.
ആഹ്.
ന്നെ പിന്നെ ഒറ്റ വീടായോണ്ടങ്ങനെ നോക്കനു ആൾല്ല.
ഒഹ്
മറ്റത്
കൂടായാൽന്നെ അവനാൻ്റിഷ്ടത്തിൻ നന്നാക്കിയ മതിയല്ലോ.
ആഹ് അൻ്റിഷ്ടത്തിന്ണ്ടാക്കിയമ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലത്തെ പ്രശനങ്ങളൊന്നു
കുട്ടികളാവുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് അവർക്കെന്തെങ്കിലു വെയ്യായൊക്കെണ്ടാമ്പോ നമ്മക്ക് നോ ക്കാനൊന്നു ആളില്ലാഞ്ഞാല്
ഉഹ്.
അ അപ്പൊമ്മക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ന്താ ഇങ്ങളെ ചായ കുടി കഴിഞ്ഞോ?
ഇല്ല ഞങ്ങളെ ചായയുടി കഴിഞില്ല ഞങ്ങള് ബേങ്കിൽ പോണ്ടെ ഒരാശ്യണ്ടായിന് എ അപ്പാവ്ട് പോയി വന്നാണ്ട്പ്പങ്ങനെ കൊറെ ടൈമങ്ങനെ പോയി.
ആഹ് അതെ.
ക്കുളില് കൊറേട്ടായി. ഏഹ്
ബേങ്കില് പോയാല് കൊറെ ടൈമ് പോണത് അറിയില്ലാന്ന് പറയാ.
ഉഹ് ഉഹ്.
ഇൻ്റ മോൻ്റ ജോയിൻ്റക്കൊടെയ്‌നു അഹ് മാറ്റാൻ വാണ്ടിയാണ്.
ആഹ് ആഹ് അയിന് പോയതേയ്നി? ആഹ് ആഹ്
ഉഹ്
ന്നട്ട് റെഡി ആയോ?
അപ്പൊ അങ്ങനവിടെ തെരക്കായിട്ടും. ആഹ്. തെരക്കായിട്ടും പിന്നെ ഫോമ് ഫില്ലെയ്തങ്ങ കൊറേ ഫോമ് ഫില്ലെയ്യാനൊക്കൊങ്ങ. അപ്പ അങ്ങനെ അങ്ങനെ അങ്ങ്ട്ട് സ്വയന്തങ്ങനൊരു. അങ്ങനെ വേങ്കില് പോയണ്ട്ള്ള പരിചയൊന്നുല്ല.
ആഹ്. ഇപ്പയ്ന് ബേങ്കില് പോ ഇപ് ഇപ്പൊ നമുക്ക് ബാങ്കക്കൗണ്ട്ട്ത്താ പിന്നെ ബാങ്ക്ക് പോണ്ട്യാവ്ശ്യല്ലല്ലോ.
ഉം. അതെന്നേണ്. വെ ബേങ്കില് പോ എർ. ക്കെട്ക്കൊന്നു പോവാഞ്ഞ മ്മക്കൊന്നു അറിയൂല. ഇങ്ങളീ ഫോമേള് പൂരിപ്പിക്കാനും ഒക്കോല് പറഞ്ഞ്തരും ന്നാലുമ്മക്കൊന്ന് എഴുതാനൊക്കെ ഒവ്ടേന്ന് പേടിയെ ക്കാഞ്ഞി റ്റോ തെറ്റോന്ന്ള്ളേ
ആഹ് ആഹ്
എന്തെങ്കിലമ്മളെഴുതീലെന്തെങ്കിലും തെറ്റ് ആ തെറ്റ് വരോന്നുള്ള അങ്ങനെന്നെ ആണോന്നുള്ളെ. ഒരിക്കമ്മള് പൂരിപ്പിച്ചാമ്മക്ക് പിന്നെ ധൈര്യാണല്ലോ. എട്ക്കട്ക്ക് പോയാൽ ഇതിപ്പം തീരേ പോയോക്കാതായിട്ട്
ഉം ഉം ഉം
തെറ്റ്യാലും പിന്നെ ല. അങ്ങനൊക്കെ അതെ ഇങ്ങനെ കൊറേ ടൈമായ്യീ അറിയ.
ആഹ് ആഹ്.
ഫോട്ടോ സ്റ്റാറ്റ് എടുത്തനും
ഉം ഉം
അയിന്റെ ഉള്ള്ക്കാണ്ട് കേറിയാ പിന്നെ ടൈമ് പോണ അറില്ലല്ലോ. വണ്ടിമലെ പോയിന്യാ പ്പൊ നല്ല മഴീണ്ട്. അപ്പൊ പിന്നെ മഴ ചോരട്ടെ രിച്ച് അങ്ങനെ അവിടെ നിന്നും ചെയ്തു. അങ്ങനൊക്കെപാടെ നേരം കഴിഞ്ഞ്. പ്പറത്ത് എത്തിട്ടുള്ളൂ.
ചായ എന്തുണ്ടോ? പൊറത്ത്ന്ന് വാങ്ങി പോന്നക്കാ?
ഇല്ല. വാങ്ങി പോ നല്ല മഴേ നി. മഴ ഒന്ന് ചെറുതായിട്ടൊന്ന്. പെയ്യല് നിന്നപ്പോ വേഗം പോന്ന് വണ്ടിമ്മേല് റെയിൻകോട്ട് ട്ടാണ്ട്. ചെറിയ കുട്ടി ണ്ടായിനി ഒപ്പ അപ്പൊ ഓൽക്ക് മഴ കൊള്ളും ചെയ്യര്ത്. അപ്പൊ ഓന് കോട്ടിട്ട് അയിന്റെ ഉള്ളില് മറ്റോനിം ആക്കിയാണ്ട് അങ്ങനെ വേഗങ്ങട്ട് പോന്നു.
ഒന്നും വാങ്ങാനും നിന്നില്ല. കുട്ടിക്ക് മുഠായും കൂടി വാങ്ങി കൊടുത്തീല്ല. ഇല്ല യിന്നു മാ ള്ളൂല മഴാ റെയിൻകോട്ടിന്റെ ഉള്ളില് ഓന ആക്കി.
ആ. ആ.
അങ്ങനെ പോന്ന്. അപ്പപ്പിന്നെ എത്തും മാങ്ങാന് എന്തൽ സാധനം വാങ്ങാൻ കേറുമ്പോത്ത് പിന്നിം ടൈമ് പോവല്ലേ അപ്പ അത് പിന്നിം മഴ ഒരു തല മഴ ചോരുമ്പോത്ത് അപ്പറ വലേലു മഴ പെയ്യല്ലേ
ആഹ് ആ. മഴ പെട്ടന്ന് എപ്പഴാ പെയ്യാന്ന്. ഉം. ഉം.
അ ഞമ്മള് നിക്ക്ണ സ്ഥലത്ത് അപ്പ മഴ ണ്ടെങ്കി ചെലപ്പം കൊറച്ചയിഞ്ഞിട്ട് പോന്നാ മഴ ണ്ടാഉല്ല. അത നമ്മള് ന്ക്ക്ണ സ്ഥലത്ത് മഴ ഇല്ലെ ഇല്ലെങ്കില് ഒറച്ചണ്ട് പോരുമ്പം മഴണ്ടാവും അങ്ങനെയണല്ലോ പ്പത്തെ മഴന്റെ അവസ്ഥ
ആ. അതാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ചെലപ്പോ പെയ്യല് ണ്ടാഉല.
ഉം. അപ്പൊ പിന്നെ ചോർന്ന ടൈമിൽ വേഗങ്ങട്ട് പോന്നു വാങ്ങിട്ട് ആക്കിട്ടൊന്നുല്ല.
ആഹ . ഉം. ഉം. വീന്റെ അടുത്ത് കടകളൊക്കെ ഉണ്ട
ഉം വീടിന്ടുത്തൊന്നു കടകളൊക്കെ ഉണ്ട് അ പിന്നെ ഇവിടെ ബിസ്കറ്റ് ഉണ്ടായിന് ബിസ്കറ്റ് റസ്ക്ക്കെ ഉണ്ട് അപ്പൊ പിന്നെ അതുംകൂട്ടി കുടിക്കാ വിചരിച്ചെ ബിസ്‌ക്കറ്റ് റെസ്ക് ഒക്കെ ഉണ്ടാ പ്പ അതുക്കുട്ടിയാണ്ട് കുടിക്ക വിചാരിച്ചു
ആഹ ശരി ഉം ഉങ്ങനെയണല്ലേ എന്നിട്ടെന്താ